ഹലോ കേൾക്ക്ണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട്
എന്താ സുഖല്ലേ
ആ സുഖായിട്ട് പോകുന്നു
എന്താ പരിപാടി
മയേക്കുണ്ടോ
മഴൊന്നുല്യ കാലാവസ്ഥ ഭയങ്കര വെയിലാരുന്നുന്ന്.
ആ ഭയങ്കര വെയിലായിരുന്നു ഇവിടേം തന്നെ അങ്ങനെ ഇന്നുന്നലെ നല്ല മ വെയിലാരുന്നു
ഉം നല്ല ചൂടായിട്ട് ജനലൊക്കെ തുറന്ന് വെച്ചിട്ട് അല്ലങ്കി കെടക്കാൻ കഴിയൂല
ആ എന്താ എല്ലാസം മാതിരി അല്ല ഇന്ന് ഭയങ്കരം ചൂടുന്നത് വൈകുന്നേരമായി ആയ തണുപ്പ ഇണ്ടാവലുണ്ട് ഇന്നിപ്പൊ അതുല്ല. നമത് ഇപ്പ രണ്ടീ ട്ട് നല്ല വെയിലായിരുന്നു ഇബടെ
ഉം രാത്രിക്കക്കെ ഫുഡൊക്കെ ആയോ
ആ ഫുഡൊക്കെ ആയിട്ടിണ്ട്
എല്ലാരും ചോറന്നെയാണോ കയി
ആ എല്ലാരും ചോറാണ് പിന്നെ ഉ ഉപ്പ ഏ ചപ്പാത്തിയാ കയിക്ക ഷുഗറ്ണ്ട്
ഇവിടം ഒമ്മയും അതെ അവസ തെ
ആ അപ്പൊ ഷുഗറ് ആകുമ്പോ നമ്മള് ഫുഡക്ക നിയന്ത്രി
ഉമ്മ ഇതുപോലെ രാവിലെ കടി ഉണ്ടാക്കിയത് ഈവനി രാത്രി കൊടുത്ത വെച്ചിട്ടിണ്ട് നിങ്ങളി രാത്രി ഇണ്ടാക്ക് ക്കലാണോ
ആ രാത്രി ഇണ്ടാക്കും പിന്നെ രാത്രി ഇണ്ടാക്കൽല്ല പിന്നെ ഒ ഒര് ഓര് നേര്ത്തിനണ്ടാവ- രണ്ടെ ഒരു നേരത്തെ വെയി വെക്കല വൈകി വെക്കും
ഉം അതല്ല ചപ്പാത്തി ഉണ്ടാക്കല് രാത്രിയന്നും ഉണ്ടാ
മിനിയാന്ന് കൊറ്ച്ച് പെരത്തി വെെച്ച ഇണ്ടായിരുന്നു
ഉം കറിയൊക്കെ ഇണ്ടാവുലെ
അപ്പത്
കറി നിർബന്ധണ്ടോ
ആഹ് കറി ചെറുപയർ കറിയാ അഹ് വെച
ഉം
പ്പക്കായോ തൊക്കെ റെഡി ആയോ
ആ ഫുഡ് ആ ചിക്കൻ കറി ഇണ്ട് അത് രാവിലെ വെച്ചതാ രാത്രിക്കക്കും അതന്നെ രാവിലെ ഉച്ചനേരം നല്ല മട്ടാക്കാരം പിന്നെ ഉച്ചക്ക് ശേഷം നല്ല ഫ്രീയാണ് ഉച്ചക്ക് ശേഷം ഫ്രീയാണ് ന്ന്പറിം
പണിയാലേ ഉച്ചക്ക് തെരക്കായിക്കും രാവിലൊട്
ഉം ഒരു ഒരു മണി ഒന്ന നല്ല തെരക്ക
ഒരു മണിക്കനമ്മക്ക് ഒരു ആറ ര വിക്കത്തെങ്ങെ കഴിയുമ്പോത്തിനും ഒമ്പണി ആവും അഹ് കഴിഞ് പിന്നെ ഉച്ചക്ക് ഒരു മണിയാകുമ്പോ അപ്പോത്തിന് ഒന്നര ആവുമ്പോത്തിന് ഭക്ഷണം കയിക്കും വാണ്ടെ പിന്നെ അതിനിടയില് സമയം
ഉം
നിങ്ങ ഒന്നിച്ചു വെക്കലാണ്
ഉം
രാവില്യ വൈകുന്നേരം വേറെ വേറെ വെക്കാണോ
ചോറ് ഇന്ന് ഇന്ന് അങ്ങനെയാണ് എല്ലാ ഈസം മിക്കസും പിന്നെ പ ഇണ്ടാവല്ണ്ട് ചോറ് ഫുഡ്ഡ് ഒക്കെ റെഡി ആയി ആ റെഡി ആക്ക്ണ്ട്
എങ്ങനെ അടുപ്പത്ത അതെ ഗ്യാസ് മ്മല് എങ്ങനെവെക്ക ഉണ്ടാക്ക
പത്താണ്പ്പ ഗ്യാസിന് ക്ഷ്യാമായോണ്ടേ ഓക്കെ കയ്യ്ണതും അടു വ ആടുപ്പ് വെറക് കത്തിക്കലാണ് ചെയ്യ്ന്നെ
ആ ഞങ്ങളും അതെന്നെ ചെയ്യല് ചായ എ ഗ്യാസില് ഉപയോഗിക്കും
ചായയും പിന്നെ ഇതൊക്കെ അങ്ങനെ കയ്യും അതൊക്കെ അങ്ങനെ പിന്ന വറവിടലുതൊക്കെ നേരത്തെ അങ്ങനെ അവ എല്ലാം നേരത്തും വാണ്ടേ രാവിലെ വാണം പത്തണിക്ക് വാണം ഉച്ചക്ക് ഉച്ചക്ക് വേണ്ട രാവിലെ പത്ത ണിക്കൊക്കെ ചായല്ലേ ഇവിടെ ചായ പരിപാടി വയങ്കരായിട്ടാ എല്ലാരും ചായ കുറക്കാണ് ഷുഗറും തുല്യോണ്ട്
ഉം ഇവിടെ ഉപ്പാക്കുണ്ട് ഷുഗറ് ഇപ്പാക്ക് നോർമലാണ് പ്പൊ ചപ്പാത്തി ഒന്നും കഴിക്കൂ ഉമ്മാക്ക് കൊറച്ച് കൂടുതലാണ്
ഹലോ ആ ഓ അതെ ഉ
കുട്ടികള പുസ്തക വാങ്ങിതുടങ്ങിയോ സ്കൂളിലേക്കൊളെ പുസ്തകം നോട്ട് ബുക്കോ മലന്യ ചക്ക
ൊക്കെ വാങ്ങി മോന് വാങ്ങിയണ ഇഞ്ഞ് പിന്നെ മോൾക്കും ചെറിയ മോളെ ചേർത്തണം അവൾക്കും- പിന്നെ വാ പിന്നെ വാങ്ങി വാങ്ങിട്ടില്ല അവനെ ചേർത്ത- ആ പിന്നെപ്പ ഒരാരാഴ് സ്കൂൾ തുറക്കാന് ഒരാഴ്ചല്ല അല്ലാ ഉള്ളു അ
രാത്കൊക്ക്െ പിന്ന ഹസ്ബന്റ് എപ്പളാ വരിയാ
ഹസ്ബന്ഡ് ഇപ്പ വരും ഹസ്ബന്ഡ് വരുമ്പോപ്പോ വിഷ- പൂ ണ്ട വൈര്യാ അപ്പൊ ഫുഡ ഒക്കെ റെഡി ആക്കണം അപ്പൊ റെഡി ആയി- അതെ ഉച്ചക്ക് ഉച്ചക്ക് കഴിക്കുന്നല്ലേ അപ്പോപ്പിന്നെ- ഉം ഉ വേഗംങ്ങട്ട് പിന്നെ- ഇ വേ നേരത്തെ കഴിക്കും അപ്പൊ പിന്നെ വേഗം വേശക്കുകയും ചെയ്യും
ഉ അവ ഹസ്ബൻഡിന് നേരത്തെ കൊടുത്തിട്ട് നിങ്ങള് പിന്നെ കഴ ആ
ആഹ്്പ അങ്ങനെ കൊടുക്കാറില്ല ഇപ്പസ്പി എസായിട്ട്- വേഗം ചോറ്- കൈക്കകും
ഉം മക്കളൊക്കെ അവര് ഭക്ഷണം കഴിച്ചു
മക്കള് മക്കള് ര- ഫോണിൽ അങ്ങനെ കളിക്കക്ക് ഫോൺ കിട്ടണം ഇപ്പൊ മറ്റേ ഓൺലൈനിന്ന് പിന്നെ- വാങ്ങ കട്ടല്ലേ ആ കട്ട കളിക്കുന്ന അത് വാങ്ങ അപ്പൊ കൊറ സമയ രണ്ട്- ചന്താ മക്കാടില്ലായിരുന്നു മൂന്നാുദിവസവും വേണ്ട പിന്നെ മക്കൾക്ക് കിച്ചൺ സെറ്റ് കൊണ്ടതെന്നു മൂ- താത്ത ഗൾഫ് ഗൾഫ്ന്നു വന്ന മൂത്ത അപ്പം അതുകൊണ്ട അതും വേണ്ട അത് രണ്ടീസം
ഒക്കെ കിട്ടണ പുതുക്കത്തില്ണ്ടാവും ഇല്ലൊന്നു വേണ്ട
ആ കിട്ടോള ണ്ടാവുള്ളു ആ കി ട്ടോളം കഴിഞ്ഞാപിന്നെ അവക്ക് അയിന്റെ ഇത് കഴിഞ്ഞു ഫോണ് എത്ര കി റ്റിയാലും കൊയപ്പില്ല
ഉം അതന്നെ അവസ്
ആ ഫോണില് അല്ലെങ്കിൽ പിന്നെ കൊറെ ക്കെ മണ്ണ്ക്ക് വിടും മണ്ണ് നല്ലതല്ലെ കേടില്ലല്ലോ
ഉം ഫോണില് അഡിക്റ്റ് ആയിട്ട് അലർ
ഫോണിലടി ഡിറ്റായോണ്ട് ഇതിന് ചെലപ്പോ രാവിലെയണ്ട് മണ്ണ്ക്ക് വിടും മണ്ണ് കളിച്ചോട്ടെ വിചാച്ച് വെറുതെ ഇത് ഫോണില് കളിച്ചിട്ട് കണ്ണ് പോവന്നല്ലാതെ അപ്പൊ വേഗം പിന്നെ ഉച്ചവരെ പിന്നെ അത് കളിക്കും
അലർജി ഇല്ലേ
ആ അലർജി അല്ല അലർ ജിന്നുല്ല
ഉം ചെല കുട്ടികൾക്ക് അലർജി ക്കണ്ടാവും
ആഹ്
ഇപ്പ പിന്നെആരും അങ്ങനെ മണ്ണിലൊന്നും കളിക്കാനയ ക്കൂല പണ്ടത്തെ പണ്ടൊക്കെല്ലാ ടത്തും കുട്ടികളൊക്കെ മണ്ണിലും വീട്ണ്ടാക്കി കളിച്ചിട്ടും
ഉം അവർക്കൊന്നും അസു സുഖുല്ലായിരുന്നു ഇപ്പോ ക്ക അസുഖല്ലേ ആൾക്കാർ അവക്കു അലർജിയാട്ടോ എല്ലാ അസുഖവുമുണ്ട് മണ്ണിനു
തു കുട്ടികൾ എന്നാ അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവൂല അടുപ്പൊക്കെ കുറഞ്ഞ്
പോവൂല കൊറോണ വന്നാലേ കുട്ടികളൊക്കെ ഇങ്ങോട്ട് പക്ഷേ നമ്മള് വീട്ടിലുള്ള കഴിക്ക ഫോണും കൊണ്ട് അന്ന് മുതൽ തുടങ്ങിയ ഫോണ് ആഹ് ഫോണ് തന്നെ ഫോൺ വൾക് പഠിച്ചാൻ കൊടു ഇപ്പം പഠിച്ചു കൊടുക്കുന്നത് ഓന് കാണുന്ന കാര്യം പഠിക്കാന് അത അതേപോലവിടെ ഉണ്ടാവും അപ്പൊ നമ്മുക്ക് ദേഷ്യം വരും മക്കള് ഫോൺ ഇങ്ങോട്ട് അഡിക്റ്റ് ആയൊണ്ട് അപ്പൊ ഗെയിം കളിചൊത്തിരി ഇപ്പ പരീക്ഷ ഒക്കെ കഴിഞ്ഞോ ഫോണുമ്മ യൂട്യൂബ് ഇത് പിന്നെ ക്ലാസ്സ് കാണട്ടെ ക്ലാസ് കാണട്ടെ ഇവിടെ കണുന്ന വരെ
ഉം
അതാണ് കാരണം അപ്പൊ ഞമ്മള് പറെണങ്ങോട്ട് അനുസരിയ്ക്കും കാറൂം ഇക്ക അതെ വിവരികൾ ചെയ്യാം
ഉം അതേ അവസ്ഥ തന്നെ അല്ലേ
നമ്മളൊക്കെ ആയ ഞമ്മളുമ്മാര് എന്താ പറയുന്നെ അത് കേൾക്കു ഞമ്മള് പത്ത് മക്കൾക്കും ക്ക് ഉമ്മ ആരാ ബാപ്പ ആരാന്നൊന്നും
ഉം
പറയണത് ആരാന്നു അനു അനുസരിക്കണില്ല ഒന്ന്
ഉം കാലം അങ്ങനെ ആയി
കാലം അങ്ങനെ ആയി എല്ലാം മക്കളും അങ്ങനെതെന്നെ പിന്നെ നൂറിൽ എവി എവിടേലുംയൊക്കെ ഉണ്ടാവുള്ളൂ പറഞാ അനുസരിക്കുന്ന മക്കള
ഉം ഉം രാവിലെ എന്താ ഫുഡ്ണ്ട പിന്നെ
രാവിലെ ഫുഡ് അരി വെള്ളത്തിട്ട്ണ് പിന്നെ അത് വെള്ളപ്പത്തിന് ആ ഉഴുന്നും ചോറുംഇതൊക്കെ ഇട്ട് കൂട്ടിയിട്ട്
ഉം ഉം അത് രാ ഇപ്പളെ ആട്ടിയെടുക്കാ ഈ ഒരു ടൈമിലല്ലേ ആട്ടിയെടുക്കാ
അതെ ടൈമില് ആട്ടി എടുക്കണം ഞാന് ഒമ്പത് മണി കോം ചെലപ്പോ
ഉം അതെപ്പഴ വെള്ള രാവിലെ ഇടണ്ടേ
രാവിലെ ഇട്ടാണ്
ഉം
ആ രാവിലെ ഇട്ടു പിന്ന അര ക്കാ നേരായിരുന്നു
രണ്ട് സോടാപ്പൊടി ഇടൂലെ
സോടാപ്പൊടി ഞാൻ കൂട്ടാറില്ല ഞാന് ഇത് ചോറ് കൂട്ടും
ഉം നല്ല പൊങ്ങോ
ആ നല്ല ആ നല്ല പൊങ്ങും അതിനോട് ഇടലിയോ പിന്ന ഇടല് ചട്ടീ ഇവിടെ കോഴിക്കാരൊന്നും അടുത്ത് ഇഡലിക്ക് പറ്റില്ലല്ലോ
ഉം ആ ഇവിടേം അങ്ങനെതന്നെയാണ് ച ചട്ടിനിക്കറിയ ഇഷ്ടം
ആ ഇവിടേം അതെ ചട്ടി ഞാൻ ഇടലിന്റെ ഓ ന്ത്രര്‌ കറി പറ്റണത് അതാണ് നിങ്ങക്ക് പിന്നെ മ്മള് ഹോട്ടലിൽ അങ്ങനെ പോയി തോന്നുപോലെ അവടെ കഴിക്കോ അപ്പൊ അവർക്ക് അങ്ങനെയൊ രസം നമ്മള് നമ്മള് പോയിക്കാറാണ് ഭയങ്കര രസംന്ന് പറ ഞമ്മള് അതൊക്കെ ഒണ്ടാ അപ്പ അപ്പ ഇങ്ങക്ക് ചട്ട്നിണ്ടാക്കികൂടേന്യോ ചോയ്
ഉം
ഉം ന്റെ മോക്കൊക്കെ രണ്ടാമ ത്തെ മോക്കൊക്കെ ഇഡ്ലി ചട്ട്നി നല്ല ഇഷ്ടാ പിന്നെ നല്ല ഇഷ്ടാ ഓക്ക് ത്രെ ഇഷ്ട
ഇന്റെ മക്കക്കു അങ്ങനെതന്നെ ഒലെപ്പളും ദോശണ്ടാകാൻ പറിം
ങ്ങൻതന്നെ ദോഷിം കാര്യായിട്ട് മിക്കദീസെന്നും ദോഷെണ്ടാക്കൽ ദോശക് അ ഇപ്പോൽക് കൊർച്ച് മട്പായീണ് ആ ഇപം കൊർ ച്ച് മട്പ്പായ്ണ് ദോശനോട് വേറെന്തേം കടിണ്ടാക്യൂടേന്യോ ചോയ്ക്കും
മ്മ് ഓ ക്യെണട്ടോ
ആ